ഹലോ കേൾക്കണില്ലേ?
ആഹ് പറയ്
ആഹ് എന്തൊക്കെയ വർത്താനം ചായൂടിയോക്കെ കഴിഞ്ഞോ?
ചായ കുടിച്ചിട്ടില്ല ഞാൻ ഉണ്ടാക്കിട്ടന്നില്ല.
ആഹ് അത് കഴിട്ടാണ് ഉണ്ടാക്കാനല്ലേ?
ഞാന് ഇവിടെ മഴ കുറഞ്ഞീനി അപ്പൊ പിന്നെ പൊറത്തിട്ടീനി അലക്കിയതൊക്കെ
ആഹ്
അപ്പൊ അതെടുത്തക്ക മയ ചാറിയപ്പോ.
ആഹ് അയി മാത്രം വെയിലൊക്കെ ഉണ്ടോ?
വെയിലൊന്നുമില്ല പക്ഷേ വേറെടാൻ സ്ഥലംല്ലാത്തനോണ്ട് വെള്ളം തോരട്ടെ വെച്ചിട്ടേ
ആഹ്
എന്നാ പിന്നെ അകത്തിക്കെടുത്തിടാലോ.
ആഹ് അകത്തെങ്ങനെ അയേലിട്ടേക്ക?
അകത്ത് രണ്ട് റൂമ പറ്റാത്തണ്ട് അപ്പം തളിക്ക ആഹ് ആയാലും ഇന്നീട് ഫാനിട്ടേക്കും
ആഹ്
പിന്നെ എന്താ ചായക്കൊട് കടി എന്തെലൊക്കെ ഉണ്ടാക്കണ്ടോ?
ചായക്ക് കടി പയംപൊരി ഉണ്ടാക്കണംന്ന് വിചാരിക്ക്ണ്ട്
ആഹ്
മക്കള് രണ്ടാള് ഉറങ്ങുക നീക്കുമ്പോഴത്തേനും
എണീക്കുമ്പോത്തിന് മതില്ലേ?
ഓഹ്
ഉം
നിർബന്ധം ഒന്നുല്ല ഓൽക്ക് എന്തായാലും വേണ്ട്യേരൊല്ലോ.
ആഹ്. വാശിണ്ടോ? കടി എന്തെലും ഇല്ലെങ്കി വാശി ഇട്ക്കോ?
അഹ് കാക്ക എന്തെങ്കിലും വാങ്ങി കൊണ്ടര്ലാ. ഇന്ന് കാക്ക ഇവടെ കെടന്നൊർങ്ണ്ട്. അപ്പം ഉണ്ടാക്കണ്ടിയന്നെ വരും.
ആഹ്.
എന്താ സ് കടി എന്താ അടെ ഉണ്ടാക്കിയേ?
ഞാൻ ഒന്നും ഉണ്ടാക്കിട്ടില്ല. ഇന്നലെ ഇണ്ടാക്ക്യെ ചക്കപൊലി ണ്ട് കൊറച്ച്.
ഏഹ്. അപ്പത് തണുത്തോവുലേ?
അത് തണ്ത്ത്ക്ണ്. തണ് അയ്ശ് പൊരിച്ചേക്കന്നെ കുപ്പിക്ക്ട്ടാ തണുക്കൂല്ലല്ലോ ഇൻക്കത് അറീല്ലേനു.
ഉ
ഇൻ്റത് തൺ തണ്ത്തതാണ്.
ഏഹ്
പൊരിച്ച് പൊരിച്ച് കൊറച്ച് സമയം കഴിഞ്ഞിട്ട് മറ്റേ ചൂടാർണീന്റെ മുന്നെ തന്നെ കുപ്പീല് ഇട്ട്കാണ്ട് ആഹ് അടച്ച് വെച്ചാ, അതെ ക്രിസ്പിനെസ് ഉണ്ടാവോല്ലോ പിറ്റേന്നു ക്ക് ങ്ങനെ നിക്കുംന്നർണു. അതിൻ ക്കറീലേനു. ഞാൻ ന്നാ ഒന്ന് ഇൻക്കത് അറീല്ലേന്നു. ഇന്നട്ട് ഇപ്പ ഇങ്ങനെ ഓരോരുത്തരാണ് ഇപ്പത് പർഞ്ഞ് തന്നത്. ഇങ്ങനെ ഈ വിളി ക്കൂടെ ഓരോര്ത്തരോട് ഇങ്ങനെ പറഞ്ഞന്ന അറിവാണ്. ഇഞ് അത് പൊരിച്ചുണ്ടത് നോക്കണം. ഇവര്ടെ കൂടെ ഇപ്പൊ കൊ കൊർച്ച് കവറില്ട്ട് വെച്ച്ക് ണ്. അത് തണ്ത്ത്ക്ണ് അത് തണുത്താലും അ തിന്നന്നെ. അഅന്നെ. ആഹ് ഇൻ്റെ ഗ്യാസ് സും കഴിഞ്ഞിക്ണ്. ഇഞ് പടുപ്പത്തൊക്കെ കാട്ടീട്ട് വാണം. ഇൻക്ക ഒക്കെ മട്യാണ് ന്
ഒരു കുറ്റിയാള്ളത്?
ഒരു കുറ്റിയാല്ലത് അഹ്കഴിഞ്ഞു. ഇഞ് ഇപ്പട്പ്പത്ത് തീയ് മുട്ടിക്കാണ്ടൊന്നും പ്പയ്ന് വയ്യ. ആഹ് ഇപ്പൊ രണ്ടീസായ്റ്റൊള്ളു കഴിഞ്ഞിട്ട്. ബുക്കെയ്ത്ക്ണ്.
ങേഹ്
അഹ് വെര്നം. ഗ്യാസ് വണ്ടി വരുമ്പ്ള് കിട്ടും വരുമ്പം.
ങും.
ഒര് ഈസി കുക്ക് ഇണ്ടായീന്നു. അതും കംപ്ലൈന്റ് ആയി.
ആഹ്.
ഒക്കൊപ്പാണ് കേടന്ന്ക്ണ്.
ഞങ്ങൾതൊക്കെ അങ്ങനെന്നെ. അൽഹം വാഷിംഗ് മെഷീൻ കേടാണ്.
ആഹ്
പിന്നെ എന്താ ഇള്ളെ എസി കുക്ക് കേടാണ്. എന്താ പ്പം ടി വി കേടന്ന്. ഒ ക്കെ കേടന്ന് കട്ക്കാ.
ആഹ് വടെ പിന്നെ ടി വി ഇല്ല.
ഉ അ
കേടന്നാ പിന്നെ നന്നാ ഞാൻ ഇപ്പൊ കൊറേ ആയി ആ ഈസി കുക്ക് ഇപ്പീ ഗ്യാസിനും ക്ഷാമായിട്ടെ. അത് ശരിയാക്കാ ന്നട്ട് അപ്പൊ അത് കറണ്ട് ബില്ല് കൂടുതലേക്കാരം എന്നർഞ്ഞാണ്ട് ഹസ്ബന്ഡ് കേക്ണില്ല.
ഉം
അയ്മ വെച്ചിട്ടാണ് കറണ്ട് ബില്ല് കൂടുതല്ന്നാ റിണ്. അത് അയ്മാത്രം കൂടുതലൊന്നും ഇല്ല. പിന്നെയ്മെ വെച്ചൊര്തിനാൾ അത് ഇല്ലായ്ട്ട് ഇപ്പൊ കൊറവൂ ഇല്ലട്ടോ. അതേക്കെ പോൽ തന്നേണ് ബില്ലൊ ക്കെ. പഷേ അയ്ന്റെ വിശ്വാസം അങ്ങനേണ്. ഏഹ് ആഹ് ഈസി കുക്ക്. ഹും ആഹ് അതെല്ലാരും പറയുലേ ആവൂലാന്ന് പക്ഷെ ഇത് മേ കറന്റ് ബില്ല് ആവാതെ അങ്ങനെ എങ്ങനെയാ .
അത് കറന്റ് ബില്ല് ആവൂല്ലല്ലേ ഞങ്ങള് ഒക്കെ ബുക്ക് ചെയ്യണോന്ന് വിചാരിച്ചോട്ട് നിക്കുവാ.
ആഹ് അ തന്നെയാണ് ചുവപ്പ തന്നെയാണ് ആള്.
ഉം.
ന്നപ്പൊ കേട് വന്നു ഇപ്പൊ നന്നാക്കിട്ടൊക്കെ വേണം. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ രാവിലെ കുട്ടികൾക്ക് ഒക്കെ മദ്സ്രക്ക് പോണ ടൈമിലൊക്കെ ചായ ഉണ്ടാക്കാൻ എന്തു ബുദ്ധിമുട്ടാന്നോ?
ഞാനൊരു മാസം അങ്ങനെ എടങ്ങേ റായിന്നു മോളെ അടുപ്പത്ത് തന്നെ.
ആറു മണിക്കെന്റെ കുട്ടി പോകും എന്നിട്ട് ഞാന് ഇപ്പം അഞ്ച് മണിക്ക് എനീക്കും എന്നാലേ പോകുമ്പോത്തേന് രണ്ട് ക്ലാസ്സ് ചായേലും ഈ തീയിന്ന് കത്തി ത്തിങ്ങാട്ട് ആയി കിട്ടുവൊള്ളൂ.
ചായ പിന്നെ ഫ്ലാസ്കിൽ ഉണ്ടാക്കി വച്ചാ പോരേ, എന്നാല് രാത്രി.
ആഹ് ആഹ് ഫ്ളാസ്ക്കൊന്നും ഇല്ല ഇവിടെ.
ഞാൻ അങ്ങനെ ചെയ്യലേനി.
ആഹ് ഇവിടെ പിന്നെ ഫ്ളാസ്ക്കൊന്നും ഇല്ല. ഞാന യൊപ്പൊ ഒരു അഞ്ച് മണി അഞ്ചേ കാലിനൊക്കെ എണിറ്റ്ങ്ങാണ്ട്. അല്ലെങ്കിൽ അഞ്ച അരക്കാ നീക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കുറച്ച് ഒരു പത്തിരുപത് മിനിറ്റ് നേരത്തെഎണീറ്റങ്ങാണ്ട്. ഇതാക്കും. ഓരുക്ക് ഒരുക്കുള്ളത് കൊറച്ച് വെച്ചുങ്ങാണ്ട് തിളപ്പിച്ച് കൊടുക്കും. പിന്നെ ഞാന് നല്ലൊരു കുടുക്കേല് നല്ലോണം കുറച്ച് ഇവിടെ എപ്പോഴും ചായ വേണം എന്റെ ഹസ്ബൻഡിന്.
ഉം.
അപ്പേ ഞാൻ നല്ലോണം കുറച്ച് അങ്ങ് പൊടിയിട്ട് വാങ്ങി വെക്കും പിന്നെ ആവശ്യത്തിന് അങ്ങനെ മധുരം ഇട്ടാ മതിയല്ലോ പിന്നെ ഈ മറ്റേ ആലുവ അടുപ്പ് ആകുമ്പോ അതെപ്പോഴും ചൂടല്ലേ അയ്കാരം.
ആഹ് ഞങ്ങളുടെ അതാ ഇപ്പ ഞങ്ങള് ഉണ്ടാക്കിയതാ.
ആഹ്. അതാകുമ്പോ അതിന്റെ നെടുവില് അവിടെ വച്ചാൽ തന്നെ എപ്പോഴും ചൂടങ്ങെ ഉണ്ടാവുമല്ലോ പിന്നെ പിന്നെ ഞാന് വല്ലാതെ തണുക്കൂലാ അപ്പ ഞാൻ കൊറച്ച് ചായ തിളപ്പിച്ച് വയ്ക്കലാ ഏഹ്.
നല്ല വെറഗ് വേണ്ടേ വെർഗ്
ഉം വിറക് ചകിരിയും ചിരട്ടയൊന്നും ഇടാൻ പാടില്ല പറയും ഞാൻ അതൊക്കെ ഇടലുണ്ട്.
ചെകിര ചെരട്ട ചെകിരി ഇടാൻ പറ്റൂല്ലാ.
ചെകിരി, ചിരട്ടൊന്നും പറ്റൂല അത് ഒക്കെയിട്ട അടുപ്പിന്റെ ഉള്ളും പൊട്ടുല്ലോ. ഇവിടെ ചെറിയ പോട്ടലൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ടാ വേഗം കത്തും ഞാനും ഇടലുണ്ട്.
എന്തായിനോ ആവോ ഞാനിപ്പം അടുത്താ ഉണ്ടാക്കിയെ.
ആഹ് അയ് ഇട്ട പൊട്ടുല്ലേ ഞാൻ ഇടലൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറയാ നല്ല നല്ല മനുഷന്മാരുണ്ടല്ലോ മരിച്ച് പോണത് എന്നിട്ടല്ലേ ഒര് അടുപ്പ് പൊട്ടണത്. ഉ ഞാൻ ഇടലുണ്ട് അല്ലാതെ ഇത് തീഞ്ച് കത്തണ്ടേ. ആഹ് വേ അതാ കത്തണെങ്കിൽ ചകിരിയാ നല്ലത് ചകിരി വച്ചാ അതു മേ പിടിച്ചിട്ട് നല്ലോ കത്തുല്ലോ.
ആഹ് ചികിരിയാ വേണ്ടേയേ.
ഉം ചെകിരിയും, ചിരട്ടയൊന്നും പറ്റു
ഞാൻ ചിരട്ടയിടലില്ല ചെകിരി ഞാൻ നല്ലോണം ഇടും എന്റെ ചകിരി ഫുള്ള് ചെലവായി.
ആഹ് ചകിരിക്ക് ഒരു ഒറയണല്ലോ അയിനൊരു തീ കത്തിക്കഴിഞ്ഞ ഒരു ഇതാണല്ലോ അയിന്. കണല്ലോക്കെ അപ്പ അതൊന്നും പാടില്ല തോന്നുണ്ട് പക്ഷെ ഞാന് ഇടലുണ്ട്. ഓ, പടപ്പെല്ല, അത് കേട്ടണെ, പിന്നേം, ശരിയാക്കണം
ക്ഷേ വെല് അടുത്തുള്ളോലൊക്ക എന്നോടാർന്നേ ഉപയോഗിക്കുന്ന ആൾക്കാര് ചെരട്ട എടേരുത് ചെവീര ഇട്ടോണ്ട് ചെവിര ആ അടുപ്പിന് വാണ്ടിയാർന്ന്
ഏഹ് എന്നാനിക്കറിയില്ലേട്ടാ അങ്ങനെ എന്നോട് ആരക്കെ പറയണ കേട്ടറിവാണ് അല്ലേ എനിക്കറിയില്ല
ആ എന്റ ഹസ്ബൻഡ് പറയും അടുപ്പിന്റാള് പറഞ്ഞിനാങണെ ചെരട്ടിം ചെക്കിരേന്നും പറ്റൂലാന്ന് യാള് പറഞ്ഞീന്ന് ഇയാള് പറയലിണ്ട്. ഹസ്ബന്റെ
ചെകിരിട്ടാരാ ചെകിരിട്ടാ നല്ലോണം കത്തുവത്
ഉം പിന്നെ ഇതിന് നല്ലോം വറകും വാണം.
നല്ല വെറകാണം ഞമ്മളെ സാ ഞങ്ങൾത് ആദ്യം സാധാ അടുപ്പേന്.
ആഹ്
എ പിന്നെ ഈ അടുപ്പിപ്പ അടുത്ത് ഇണ്ടാക്കിയതാ എന്റ വെറക് തീർന്നത് ഇത് പറയാതെക്കാ നല്ലേ
എതിലണ് എല്ലാം കുത്തി നെറച്ചിടാനും പറ്റൂലല്ല എല്ലാവെറകും ഒന്നും.
ഒരു മാസം ഉപയോകിക്കേണ്ട വെസ് വെറക് രണ്ടാഴ്‌ചേനുള്ളി തീർന്ന്
കഴിഞ്ഞ്ലെ ഉം ഞാൻ പിന്നെ കാര്യായ്റ്റ് ചോറെന്നെ ഒള്ളു അടുപ്പെത്ത് വെക്കാ അല്ലാത്തെത് ഞാ ഗ്യാസ്മ്മേ കുക്കെർലൊക്കെ ആയിറ്റ് കറി അപ്പെയ് ഗ്യാസ് കഴിഞ്ഞോണ്ട് പിന്നെ ഒക്കെ ഇപ്പം അട്പ്പത്തെന്നെ ഗ്യാസ് കിട്ടിയാ പിന്നെ അങ്ങനെയാണ് ചോറ് മാത്രം അട്പ്പെത്ത് അല്ലാത്തൊക്കെ ഗ്യാസ്മ്മെ വെ ചെയ്യും കഴിഞ്ഞാ പിന്നെ ഒക്കത്തിനും ഗ്യാസ് അടുപ്പ് ആഹ് രണ്ട് മൂന്ന് മാസൊക്കെ നിക്കെൽ ഇണ്ട് ഈ മാ മൂന്ന് മാസം നിക്കുണ്ട് മൂന്ന് മാസൊക്ക നിക്കും ഈ മാസന്റെ വേഗം കഴിഞ്ഞു ഞാൻ പറഞ്ഞ് വെലകയറ്റംന്ന് എന്താപ്പൊ എന്തൊക്കെയാ യുദ്ധക്ക ആയോണ്ടിനിയിത് ഗ്യാസ് കൊറവാ മാവോ അറിയാണീ നറച്ചത് എനക്ക് അറിയില്ലേട്ടോ വേഗം കഴിഞ്ഞു ഇനിയിപ്പോ അല്ലെങ്കി ഊസോണ്ടാവും
പതിനാല് ആക്കുംള്ള പതിനാലാക്കുംന്ന് പറഞ്ഞല്ലോ
ഏഹ് കൊറ കൊറവുണ്ട്റിഞേനോ
ഒരു കിലോം കൊറക്കുന്നൊക്ക പറഞ്ഞ കേട്ടീന്
ങേ എ അറിയില്ല എന്റ് ‌ മൂന്ന് മാസക്ക മൂന്ന് മാസത്തിനടുത്തൊക്ക നിക്കലുണ്ട് ഇതിപ്പ രണ്ടു മാസം ആയപ്പോത്തേ എന്റെ കഴിഞ്ഞു
എന്റത് കഴിഞ്ഞ പ്രാവ്‌ശം
ഞാൻ പിന്നെ ഹസ്ബന്റിനോട് പറഞ്ഞിട്ടില്ല രണ്ടുമാസ ആയപ്പോ കഴിഞ്ഞ് കഴിഞ്ഞിക്കണ എന്നോട് പറഞ്ഞില്ല ആ പറഞ്ഞാ പറയും പറഞ്ഞണ്ട് ഗ്യാസുമ്മെ അങ്ങനെ ഇങ്ങനെയാ പറഞ്ഞോണ്ട് പറയും ഞാൻ പിന്നെ കൈഞ്ഞൂന്നെ അർഞുട്ടുള്ളൂ ത്ര മാസെ യൂസ് ചെയ്തൊന്നും ഞാ പർഞ്ട്ടില്ല - ഉം ഓല് അറിം വറക്ണ്ടല്ലോ വടെ. വെറക് കത്തിച്ചാമതി അറിം ഏഹ് ഔടെ മയണ്ടോ?
തെരേ ചോർന്നിഞ്ഞാട്ടോ.
ഏഹ് വടെന്നപ്പൊങ്ങ് മൂടി നിക്കണുള്ളു പെയ്ത്ട്ടില്ല പ്പൊ കൊർച്ചേരായി പെയ്ത്ട്ട്. പ്പൊ കൊ ഇതിന്റെടെല് ആ കൊർച്ച് വെയിലൊക്ക ണ്ടായീന്നു. ശ് ഉം. പിന്ന ന്തൊക്കെ ന്നട്ട് ഫുഡൊക്ക വെച്ചുണ്ടാവൂലേ?
ഡൊക്ക വെച്ചണ്ടേന് ല്യാക്കണീച്ച്ണ് ഒർങ്യോട്ത് ന്ന്. കെട്ട്യോന് ഉ ആരോടപ്പജ് വർത്താനം പർഞ്ഞോണ്ട് വായ്ച്ച്-
ആഹ് അഹ് കൊറെ പുത്യേ ഫ്രണ്ട്സാള് ലേ?
ഓലാ നമ്പറ് സേവെയ്ത് വെച്ചേണല്ലോ.
ഏഹ്. പിന്നെന്തൊക്കെയാൻട്ട് ന്നാ ചായൊക്കെ വെച്ചോളി ഞ്ഞ്
ഏഹ്
ന്നയി ചായന്റെ പരിപാടിയൊക്കെ തൊട്ങ്ങിക്കൊളി ന്നാല് വങ്ങാനായിലെ ആഹ് പഴമ്പൊരിണ്ട്. പാരമ്പൊരി മാവൂട്ട്യെച്ച്ക്ണ ന്നട്ട്
ഒന്നുആക്കീല്ല പ്ലാനിട്ടീല്ലെനി
ഏഹ് പെട്ടെന്ന്ണ്ടായതാ
അത് ഞാന് മക്കളപ്പം കട്ന്നാണ്ട് ഞാനൊന്നൊർങ്ങിപ്പോയ്
ഏഹ് മക്കളൊക്കെ ചെർതാ
ആഹ് ഒന്നിന് മൂന്നര വയസ്സായീണ് അപ്പൊ ഓളങ്ങനെ കെട്ടിപ്പിട്ച്ച് കെട്ന്നാണ്ടെ
ആ അങ്ങനവാടി പോണ് ണ്ടോ
ഓൾന്ന് ലീവാക്കി
ആഹ് ന്ന് ശനിയായ്ചക് ലീ ആഹ് ഇവടീണ്ടാ സ്വഭാവം ഒരാള് പോയില്ലങ്കി അട്ത്താൾ ലീവാക്ക്ണ സ്വഭാവം ന്നാള്പ്പെന്റെ മൊ ചെറിയ കുട്ടി പറയാ ന്റെ മൂത്തത്പ്പൊര് ഒരാഴ്ചോളം പനിയായ്ട്ട് വീട്ടിലെയ്‌നി അപ്പോ ഓള് പോവാത്തോണ്ട് ഞാനും ലീവാക്കും പർഞ്ഞ്കാണ്ടങ്ങനെ പറിം
ച്
ഉം ആ ടെ ദൂരണ്ടോ അട്ത്ത്ണ്ടാവൂല ലെ. ന്നാ ശരീട്ടൊ ന്നാ ശരിന്ന